ചുമ്മായിരിക്കുവായിരുന്നു ഇവിടെ ഞങ്ങളും ചുമ്മാതിരിപ്പ ആഹ് ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ പ അത് പിന്നെ സാങ്കേതികത തകരാറേ
ആണല്ലേ ആഹ് ഇപ്പൊ കൊഴപ്പം ഇല്ല.
ആണോ ഞാൻ ആഹ്
പ്രശ്ന ഒന്നു ഇല്ല
ആഹ്
ഇവിടെയാണെ ഇവര് രണ്ടു പേരെ എടക്ക് ഇരിക്കുവാണേ രണ്ടും കൂടെ ഒരു മേശയുണ്ട് അതിന്റെ അടീ കേറിയിരിക്കുവാ.
ആണോ?
ആണെന്നേ
മുട്ടത്തില്ലേ അവടെ?
ആണോന്നോ. മൂത്രം ഒഴിച്ചിട്ട് അതിനകത്തിട്ട് കൈയിട്ട് എളക്കുവാ.
ചോറല്ല വെശന്നിട്ട് ഭയങ്കര വഴക്കായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ചോറ് കൊടുത്തിട്ടൊക്കെ എന്നാ വിളിക്കാലോന്നു കരുതി ഉം പറയ്ണത് തിരിച്ച് കേക്കുന്നുണ്ട് എടക്കി.
ഉം അങ്ങനെ തകരാർ കൊണ്ടായിരിക്കും കൊഴപ്പമില്ലായിരിക്കും മാറുവായിരിക്കും.
ആഹ് അതുവായിരിക്കും
അവിടെ പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞോ?
ഇവിട്ത്തെ പള്ളിപ്പെരുന്നാളെല്ലാം കഴിഞ്ഞു
ആഹ് ഓഹ് പോകാൻ പറ്റിയില്ല എങ്ങനെ പോകാനായിട്ടാ ഈ പി പിള്ളേരെ കൊണ്ടെങ്ങും പോകാൻ പറ്റത്തില്ല അതോണ്ട് പിന്നെ പോയില്ല ഇനിപ്പം അടുത്ത വർഷവും പോകാവല്ലോ
അതാണ്‌ പ്രഷ്ണ പോ ആഹ് അപ്പോഴത്തേക്ക് സുഖായിട്ട് പോകും
ഉച്ചയൂണെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞോ
കാപ്പിയുടി ഉച്ചൂയൂണ് കഴിഞ്ഞൊന്ന് ഉച്ചമയ ക്കത്തിലായിര്ന്നു
ആഹ് അതൊക്കെ ഇണ്ടോ ഉച്ചമയക്കക്കെ ഉ
ഓഹ് ഉച്ച മയക്കന്നൊന്നും പറയാൻ പറ്റത്തില്ല കൊറച്ചു നേരം കിടക്കായിരുന്നേക്കാരം ഉം ആർക്കും കുറ്റയില്ല എങ്ങനെ കെടക്കാനാ ചൂട് കൊണ്ട് ആഗോളവൽക്കരണമായിരിക്കും കാലാവസ്ഥക്ക് ഇത്രോം
അതേന്നെ കാലാവസ്ഥ മാറും മാറുംന്ന് നോക്കിയിരിക്കും നമ്മള്
മഴേം പകല് ചൂടാണെങ്കി വൈകിട്ട് മഴയാ
ആഹ്
അന്നാ ആഹ് ചൂടിനാണെങ്കി അല്ല ആഹ് മഴക്കാണെങ്കിൽ തന്നെ ചൂടുണ്ട്
പുതിയെ ഇ പുതിയതായി മാർച്ച് അതായെ ഏപ്രിൽ ഒന്നുതൊട്ട് പുതുതായി പാചകവാതകത്തിന്റെ എല്ലാം വെല വർദ്ധിച്ചായിരുന്നു അറിഞ്ഞായിരുന്നോ
അപ്പത്തേക്കിനും മറ്റേ വണ്ടിക്കടിക്കുന്ന ഇന്ധനത്തിന് വെല കൂട്ടിയതറിഞ്ഞൊ?
അത് ആയില്ലേ
ആണോ എന്ന നമ്മളാ പൊറത്തോട്ട് പോകുന്നില്ല വണ്ടി ഉപയോഗിക്കുന്നില്ലല്ലോ
ആഹ് അതുകൊണ്ടാ
എനിക്ക് പക്ഷേ ഉണ്ടല്ലോ നടന്നു പോകുന്നതാ ഇഷ്ടം ആരോഗ്യത്തിനാണേലും
നടന്ന് പോവാ ഓരോന്നെല്ലാം കണ്ടും കേട്ടുവൊക്കെ നടന്നു പോകാല്ലോ അതൊരു രസവുള്ള കാര്യല്ലേ
അതെ
മുമ്പേ ഓരോ പ്രശ്നങ്ങളായിരുന്നു ഇപ്പഴും ഓരോ പ്രശ്നങ്ങളുണ്ടാവുവോന്ന് പേടിയാ
പക്ഷെ അതെനിക്ക് കാണിക്കുന്നുണ്ട് കേ
എനിക്ക് എന്നാ പറ്റിയേ ഒന്നും അറിയത്തില്ല ഒരിത് കാണിക്കുന്ന്
എയ് കൊഴപ്പില്ല കാരണം രണ്ടണ്ണം അത്കൊണ്ടാണെനിക്ക് കാണിച്ചത്
ന്നെ ഇവിടെയാണെങ്കി എന്തോ ഈ ഈ പ്രശ്നങ്ങളുണ്ട് ചെല സമയങ്ങളി വിട്ടു വിട്ടാ കേക്കുന്നത് എവിടെ പോയിരുന്നാലൊന്ന് ശരിയാ
ആഹ് അതുകൊണ്ട് അങ്ങനെയും വെരും പ്രശ്നങ്ങള്
അങ്ങനത്തെ ഒരു വിഷയ വാ
വിഷയവാണ് അതേ അതെ കഴിഞ്ഞ തവണ ആണെലും നമ്മൾ ചെയ്തതിന് ഞ എനിക്കതിന്റെ റിപ്പോർട്ട് വന്ന് അതയ്ന്റെ ഇത് വന്നായിര്ന്നേ
ആണോ?
അപ്പത് ഞാൻ നോക്കിയപ്പോ മനസിലായത് എവിടെയോ നമുക്ക് പാളി പോയന്ന്
ആണോ അതൊക്കെ കാൺച്ചാര്ന്നൊ?
ആഹ് അതൊക്കെ കാൺച്ചാര്
ആഹ് ഇങ്ങനെ ഇവ രണ്ടും കളിക്ക്യുവാ അടുത്തിരുന്നെങ്കില്ലെങ്കിലേ എന്തെങ്കിലും കുസൃതി ഒപ്പിക്കും
അതെ അതെ അതെ തെ പണ്ടന്നൊക്കെ പറഞ്ഞ അവിടെ ഇല്ലേ പെറ്റൾമ ഇല്ലേ അവിടെ
മുത്തശ്ശി ഒണ്ട് മുത്തശ്ശി അടുക്കളേല
അഹ്
കറിയൊക്കെ വെക്കാനൊരുങ്ങ്ന്ന് വെള്ളം ചൂടാക്കാനായിട്ടൊക്കെ ഒരുങ്ങുന്ന്
അഹ് കുളിക്കാനാണോ ചൂടുവെള്ളത്തിലാണോ കുളിക്കുന്നെ?
ആഹ് പ്രായമായെന്ന് പറഞ്ഞാലും ഇപ്പഴും ചൂടുവെള്ളത്തിലേ കുളിക്കത്തുള്ളൂ
തണക്കിനോർത്ത ശരീരത്തിന് ചൂടു വെള്ളത്തി കുളിക്കുന്നാണ് നല്ലത്
ചൂടുവെള്ളത്തി കുളിച്ചാ പക്ഷെ എല്ലാരും പറന്ന് ആരോഗ്യം ഉണ്ടാവൂന്ന്ന്ന് പക്ഷേ ക്ഷീണിക്ക്‌യോന്നും പറയുന്നുണ്ട് ചൂടള്ളത്തി കുളിച്ച
ആർക്കറിയാം ഇതൊക്കെ പണ്ടുള്ളവര് പറഞ്ഞ് വരുത്തുന്നതാണോ എന്തോ
അതെ അതൊരു കാര്യം നോക്കുവാണെ ശെരിയാ
ല്ല അങ്ങനെല്ലേ
ദേഗം നൊമ്പരൊക്കെ ഒണ്ടെചൂടുവെള്ളത്തി കുളിക്കുന്നെല്ല അയ്നാത്ത് ഇച്ചിരി ഉപ്പൂടിട്ട് ഉപ്പിട്ട് കുളിക്കണം കൊർച്ചൂടെ നല്ലതാ ആരോഗ്യത്തിന്
ആ ഞാ കേട്ട്ട്ടി
ദേഹനൊമ്പരത്തിനൊക്കെ നല്ലാന്നാ പറയുന്നത് പല്ലുവേദനയ്ക്കും ഒക്കെ ഉപ്പിട്ടെവെള്ളം പിടിക്കുന്നത് നല്ലതാ
നല്ലതാല്ലെ
ആഹ് നല്ലാന്നാ പറയുന്നെഎല്ലാരും
അവിടെ കപ്പളങ്ങേക്കെയുണ്ടോ ഇഷ്ടം പോലെ
ആഹ് ഇവിടെ കപ്പളങ്ങ മൂന്നാല് കപ്പളുണ്ട് പിരികടെ ശല്യം ഉണ്ടായിട്ടുണ്ടല്ലോ കപ്പളങ്ങ ഊട്ടിത്തെ
അല്ല കപ്പളങ്ങാപ്പഴൊക്കേണ്ടെ നല്ലതാ മുഖത്തൊക്കെ തേക്കാനൊക്കെ നല്ലാന്നാ
ആഹ് ഫെയ്ഷലെയ്യാനായ്ട്ട്
ആഹ് അതെല്ലേല്ലും അങ്ങന
ഇന്നാണ് ഇവിടെ ഒരാള് മലമൂത്ര വിസർജ്നം നടത്തി ഇപ്പഴന്ന് പറയാൻ പറ്റ എല്ലാ പറഞ്ഞേ ഇന്നിവിടെ ഒരാള് മലമൂത്ര വിസർജനം നടത്തീട്ടിണ്ട്
ആഹ് ഇപ്പഴാണല്ലേ?
എപ്പഴാണ് പറയാൻ പറ്റില്ല ഇപ്പൊ ഏകദേശം സിഗനൽസ് ഒക്കെ കാണിക്കുള്ളൂ ഏകദേശം ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്
എ എടയ്ക്കൊക്കെ ഇവിടെ വെടിയും പടക്ക വൊക്കെ ഒണ്ടാരുന്നു
ആണോ
ആഹ് ചാറ്റൽ മഴയാണോ? ആഹ് ഇടിവെട്ടി കൊ കൊള്ളിയാനും ഒക്കെ ആയിട്ട് വരാനാണോന്നോന്നും അറിയത്തില്ല
ഒന്നും പറയാൻ പറ്റത്തില്ല
ആഹ് കാലാവസ്ഥ എന്താ ഞാനതു കാരണം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച ഇരിക്കുന്നേ പ്പഴാ
ആഹ് മൂത്രോ
അടിത്തടയൊക്കെ ഒണ്ട് അകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യല്ലാരിക്കും
കുഞ്ഞു പിള്ളോരല്ലേ ഓരോന്നൊക്കെ കാണിക്കുന്നേ മൂത്രം ഒഴിച്ചിട്ട് അതെടുത്ത് വായിവെക്ക
ആന്നെ കളിക്കാനായിട്ട് കളിപ്പാട്ടൊന്നും വേണ്ട
ആഹ് അതെ ടിവിയുടെ ചിത്രയ്ക്കുന്ന മിഷ്യന്
ആഹ് കുപ്പിയോ പാട്ടയോ
എല്ലാം
അതൊക്കെ മതി അടപ്പ് പാട്ടയൊക്കെയാ ഇഷ്ടം
എന്താ ചെയ്യാ
കഴുകുന്ന സാധനം വെക്കുന്നതിന്റെ അടപ്പ് വരെ എടുത്താ കളിക്കുന്നെ
ആഹ് ഇന്ന് ഇത് ഇന്നിപ്പം ഇവിടെ രണ്ടു തവണ നമ്മുടെ കട്ടിലെ വിരിക്കണ വിരി മാറി
ആണോ അത് കൊള്ളല്ലോ ഇവിടാണേ വിശറിയിട്ടാണ് വിശറിയിട്ട് വീശേം ചെയ്യും അത് കടിച്ചു പറിക്കേം ചെയ്യും
ആണോ
അതിട്ട് തല്ലുവേം ചെയ്യും എല്ലാ പരിപാടിയും ഒണ്ട് ഇവിടെ
ആഹ് ഹാഹ്
ആഹ്
ആണെന്നേ നോക്കിയിരിക്കണം വഴക്ക് പിടിക്കേം ചെയ്യും അതിന്റെ എട
മേടാ ഭയങ്കര മേടാ
ആ മേട് മാത്രെ ഒള്ളൂ സ്നേഹപ്രകടനാ കെട്ടിപ്പിടിക്ക നമ്മള് നോക്കി നോക്കി ഇരിക്കണം എപ്പഴാ സ്നേഹം മാറി ദേഷ്യമാവുന്ന്‌
ആണോന്നോ എലയടയൊക്കെ ഒണ്ടാക്കിയാരുന്നോ പിന്നെ
ഏഹ് എലയട ഇന്നോ ഇന്നലെ ഒണ്ടാക്കിയാരുന്നു ഒരെണ്ണം അഴുക്കായി പോയി
ആഹ് കഴിക്കാതിരുന്നിട്ടാരിക്കും
ഉം കഴിക്കാതിപ്പെ പൊറത്തിരിക്കായിരുന്നു പൊറത്ത് അതെ എടുത്ത് വെക്കാൻ മറന്നുപോയി ഇന്നലെ വൈയിട്ട് ഒണ്ടാക്കിയതാരുന്നു
അപ്പൊ പിന്നെ അഴുക്കാവത്തില്ലല്ലോ വൈയിട്ടൊണ്ടാ
ആഹ് എന്നാണോ അതാ എലയ്ക്കാത്ത് തന്നെ ഇരുന്നകൊണ്ടാണോന്ന് അറിയില്ല
അതീ ചൂട് കൊണ്ട് ഒക്കെ ആയിരിക്കും വളിച്
ആഹ് ചൂടു കൊണ്ടാണെങ്കി രാവിലെ നമ്മളിപ്പോ ചോറ് വെച്ചാ വൈന്നേരം ആവുമ്പോ വളിക്
ആഹ് അത് ഇപ്പഴത്തെ ചൂടിന്റെയാ വെലേരിയാണെങ്കി പിന്നെ ഇരിക്കും
ആഹ് അതെ അതെ
വെലേരി അല്ലെങ്കി അഴുക്കായി പെട്ടെന്ന് പോവും
മറ്റേ ബസുമതി റൈസെ
ഓഹ് അവടെ കൊണ്ടോട്ടാ നശിപ്പിക്കൂ
ഇല്ലില്ലാ അതിന് മലയാളം ഫ പേര് അതേ ഉള്ളൂ
ആണ് അത് നമ്മള് പറയുന്നത്
അല്ലാ ശെരിക്കും
അരിക്കും ഒണ്ടല്ലോ ഓരോന്ന് ഇത്
ആഹ് ആ മറ്റേ കേട്ടിട്ടില്ലേ സൂരേഖ?
സുരേഖ അതെനിക്ക് മനസ്സിലായി
ആഹ് ഓ മൈ മനസ്സിലായി ഞാൻ അയിന്റെ കൂട്ടത്തി ഇപ്പെയാ ക്ലിക്കായത്
അത് അങ്ങനാ കൂട്ടത്തിലാ പാളി പോകുന്നത് മുഴുവനും
അയ്യോ അയ്യോ ഒയ്യോ ഒന്നും പറയണ്ടെന്നാ
അയെന്നാ കാപ്പി കുടിയില്ലേ? ഇനി ഇതൊക്കെ ഇനി എപ്പഴാ തേയില ഇട്ട് എന്ന കുടിക്കാം മേലേ? പക്ഷെ തേയി
ഞാനങ്ങനെ കാപ്പി കുടിക്കാറില്ല ഒന്നിനും കാപ്പി കാപ്പിയോടെനിക്ക് വല്ല്യ താല്പര്യല്ല
കാപ്പി കുടിക്കുന്ന എടയ്ക്കൊക്കെ നാരങ്ങ വെള്ളവൊക്കെ കുടിക്കുന്നത് നല്ലതാട്ടോ
ങ്ങാഹ് അയ്യോ അതെ
നാരങ്ങ വെള്ളവൊക്കെ നല്ലതാ കുടിക്കാൻ
വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കണവല്ലോ?
ഇയ്യോ ഈ ചൂടിനേറെ വെള്ളം കുടിക്കണോന്നാ പറയുന്നത് ഞാനാണെങ്കി ഇപ്പം വെള്ളം കുടിക്കാഞ്ഞിട്ട് തലകറങ്ങി നടക്കുവായിരുന്നു മിറ്റത്തൂടെ
ആണോ? വെള്ളം കുടിക്കേണ്ടാരുന്നോ ഒരു കുപ്പിക്കാത്തേനും എടുത്ത് വെച്ചേക്കണം വെള്ളം
അതിനൊന്നും നേരം കിട്ടുകേല എടുത്ത് വെക്കണോന്നൊക്കെ എപ്പൊഴും കരുതും പക്ഷെ നേരം കിട്ടുന്നേ ഇല്ല എനിക്ക് വെള്ളംകുടിയുടെ കൊറവ് കാരണം തല നിന്ന നിപ്പി കറങ്ങി കറങ്ങി കറങ്ങി
ശ്ശോ അത് വല്ലാത്ത കഷ്ട്ടായി പോയി അല്ലേലും അങ്ങനെയാ ഈ പിള്ളേരെയി യിട്ട് ഇതെല്ലാം നമ്മള് മാനേജ് ചെയ് നിയന്ത്രിക്കാൻ ഭയങ്കര ബു
ഭയങ്കരാ അതെ നമ്മക്ക് നമ്മടെ കാര്യം നോക്കാൻ നേരം കിട്ടത്തേയില്ല അതാണ് നമ്മക്ക് പറ്റുന്ന പാട്
പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം നമ്മളങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാ നമുക്കൊരുപാട് അസുഖങ്ങളൊക്കെ വരും
സത്യം അയ്യൊ ഭയങ്കര പാടാ ശരീരത്തിനന്നെ നമുക്കൊത്തിരി മാ റ്റങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ മുടികൊഴിയും അങ്ങനുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും
പ്രതിരോധ കുത്തിവെപ്പ്‌ എടുത്തായിരുന്നോ കൊച്ചുങ്ങൾക്ക്?
എടുത്തില്ല ഒരു കുത്തിവെയ്‌ അവിടെ ഇല്ലായിരുന്നേ അപ്പൊ ഇനിയിപ്പം ആഹ് വീ വീട്ടി ചെന്ന് കഴിയുമ്പോ അവടെ പോയി എടുക്കാലോന്ന് കരുതി മൂന്നെണ്ണം ഒണ്ട് മൂന്നെണ്ണം ഒന്നി ച്ചെടുക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞു അല്ലാതെ നമ്മള് ഈ പ്രാവിശ്യം രണ്ടെണ്ണം എടു ത്ത് പിന്നീട് ഏഹ് പോയി എടുത്ത് അതിലും നല്ലത് ഒന്നിച്ചങ്ങ് എടുക്കുന്നതല്ലേ?
അതിലും നല്ലത് ഒന്നിച്ചെടുക്കുന്നതന്നെ യാ വെറുതെ നമ്മള് രണ്ടു തവണ പോകേണ്ടാവിശ്യം വരുന്നില്ലല്ലോ
അത് ചും വെറുതെ പോയതായിപ്പോയി ഇന്നലെ വണ്ടി കൂലിം മൊടക്കി അതന്നെ
താങ്ക്യൂ എല്ലാം റെഡിയാക്കാം ആഹ് അതെ എന്ന ശരിയാക്കി എടുക്കാം എല്ലാം ശരിയാക്കി യെടുക്കാൻ പറ്റട്ടെ ഉം മ മുഖ്യമന്ത്രിയെ പുതിയതായി നിയമിച്ചത് അറിഞ്ഞായിരുന്നോ
ഏ എവിടാ എന്നാ പറിച്ചത് കേട്ടില്ല
ട്ടില്ല മുഖ്യമന്ത്രിയെ നിയമിച്ചത് അറിഞ്ഞാരുന്നോന്ന് അത ഓ നമുക്കതൊന്നും സംസാരിക്കണ്ടന്ന അതിന്റെ ആവശ്യം ഇല്ലല്ലോ ആഹ് ആഹ് ജസ്റ്റ് ഹലോ പറഞ്ഞ്. ആഹ് ഒരുപാട് വലുതായിട്ട് നമ്മള് പറയണ്ടെന്നെ ഉള്ളൂ. എതിർപ്പ് എതിർപ്പ് പറ
ആഹ് അത് ശരിയാ.
അതെ അതെ ആഹ്. എല്ലാം നല്ല രീതിൽ നടക്കട്ടെ.
അതെ അതെ.
ഉം അമ്മ പോയോ വന്നിട്ട് അതോ അമ്മ വീട്ടിലുണ്ടോ?
അമ്മക്കി ചെറിയൊരു തലകറക്കം പോലെ അയിന് അമ്മ കിടന്ന് ഒറങ്ങ ഒറങ്ങുവണ്.
അതെന്നാ തലകറക്കം വന്നെ?
ഈ പ്രമേഹം ഒക്കെ ഉള്ളതല്ലേ.
അതിൻന്റെയ നല്ലായിട്ട് സൂക്ഷിക്കാൻ പറയണം ശ്രദ്ധിക്കാൻ പറയണം നന്നായിട്ട്.
കുറച്ച് ദിവസം.
ഇവിടെ ആണെങ്കി എന്റെ അമ്മയ്ക്ക് കാലിന് ചൊറിച്ചില ഇത് കാരണം എന്നിട്ട് കാലെല്ലാം ശോഷി ഷിച്ച് പോയി രണ്ട്.
ആഹ് അത് ഈ പ്രമേഹത്തിന്റെ കേട്ടോ ശ്രദ്ധിക്കണം.
അന്നിട്ട് കറുത്തിരിക്കുവ കാല് രണ്ടും.
ആഹ് മുന്നൂറൊക്കെയാ മുന്നൂറ് കഴിക്കാതെ നോക്കുമ്പോ മുന്നൂറൊക്കെയാ.
ആണോ
കാല് രണ്ട് ആണോ കാല് രണ്ടും ശോഷിച്ചിട്ട് വല്ലാത്ത ഒരു ഇതിലായിരിക്കുന്ന
അത് ഇപ്പോ ഏത് ചെയ്യാണോന്ന് പറ.